ആഹ്
എന്തെട്ക്ക്ന്നെടീ
ഇവിടെ കെടക്ക്ന്നെടീ
ആണോ പിള്ളാരൊക്കെ വന്നൊ സ്കൂളീ പോയിട്ട്
ആഹ് വന്ന് മോള് വന്ന് ഒരേത്തെക്കിര്ന്നതെട്ത്ത് കഴ് അഞാൻ കഴിക്കാൻ കൊട്ത്തിട്ട് ഞാൻ മാറി ഇപ്പറ്ത്തിര്ന്ന് അവളത് കഴിച്ചിട്ട് മാറിക്കെടന്നൊറങ്ങുന്ന് കുളിച്ചതും
ആഹ് എനിക്കും ക്ലാസൊണ്ടായിരുന്നെടി ഞാനും പോയി ട്ടിപ്പ വന്നതേ ഒള്ള്
ആന്നല്ലേ നീ വ നീ ട്രെയിൻലല്ലേ വര്ന്നാ
ആഹ് ട്രെയിന്നാടി വന്നേ
മെമു വല്ലോ ആണോ
ആമീമുൻ
ആഹ് ആ ട്രെയിന്ൽ എന്റെ അമ്മേം അച്ഛനും ഒണ്ടായിര്ന്ന്
മറ്റേ ഓപ്പ്റേഷന് പോയിട്ട് വന്നാ? ആഹ് ഞാനും ഇപ്പ വന്നേ ഒള്ളെടി മെമൂനാ വന്നേ
ആഹ് അതാ അപ്പ അമ്മേം പറഞ്ഞ് മെമുവാന്ന് പറഞ്ഞ് അപ്പിങ്ങനെ കായങ്കുളവെത്തീന്നൊക്കെ പറഞ്ഞെന്നെ അപ്പെടക്കെടക്ക് വിളി
വിളിച്ചാര്ന്നല്ലേ ആഹ് ഉം ഞാനും വന്നിങ്ങനിരിക്കുവായ്ര്ന്ന് ചുമ്മാതെ
മോൻവന്നാ
വന്നെടി വന്ന് ഇന്നലെ ചേട്ട്ന് നൈയിറ്റായിര്ന്ന് അപ്പൊ ചേട്ട്നിന്നൊണ്ടായിര്ന്ന് വീട്ടീ ദാ ചേട്ട്നെട്ത്ത് ഉം അവൻ ടി വി കാണ്ന്ന്
ഉം ഇനിയിപ്പെന്ത് നിനക്ക് ജോലി വല്ലോം ഒണ്ടോ
ഇല്ലെടി ഇനീപ്പൊ കുളിക്കണം പിന്നെ ചേട്ടന്റെ വീട്ടിലോട്ട് ഒന്ന് പോവണവെടി അങ്ങനാ ഇപ്പഴല്ല കൊറ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇന്നലെ ട്യൂഷ് ന്റെ കാര്യം പറഞ്ഞില്ലേ ആ മോള് ഇന്ന് വരാന്ന് പറഞ്ഞ് അഞ്ചേ മു ക്കാലാവുമ്പൊ വരും അവിടെ മോളിപ്പ പോവ്ന്നൊണ്ടോടീ ട്യൂഷ്ന്
ഇല്ല ഇല്ല മോളെയും വിട്ട് തൊടങ്ങണം മോളുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ട്യൂഷൻ വീട്ടി പഠിച്ച കൊച്ച് തന്നെ സ്കൂളിലും ഉണ്ടായിരുന്നു. അപ്പം അവള് ഇപ്പ അവരുടെ അമ്മ വീട്ടിലോട്ട് വന്നത് കാരണം അവിടെ ട്യൂഷന് പോവാൻ പറ്റിയില്ല ഇപ്പ നാളെ തൊട്ട് കൊല്ലം അവടെ അച്ഛന്റെ വീട്ടിലോട്ട് പോകും. അപ്പൊ ട്യൂഷന് പോകുന്ന കാര്യം പറയണം. അങ്ങനെയണെങ്കിൽ ഇവളെയും കൂടെ ഒന്ന് കൊണ്ടാക്കണം. പക്ഷെ പോയി വരുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്.
ആഹ്
മോൻ ട്യൂഷന് പോന്നുണ്ടോ?
ആഹ് മോൻ പോകുന്നുണ്ട്. അതിവിടെ അടുത്ത അവിടെ ആഹ അവിടെ പക്ഷെ പറ്റ പറ്റത്തില്ല ഇയാളെയും കൂടെ പഠിപ്പിക്കാന്.
ആഹ് ചെറിയത് കൂടെ ആയതുകൊണ്ട്.
വാ പിന്നെ മീനും കറിയൊക്കെ ഉണ്ടായിരുന്നല്ലേ?
ആഹ് ഇന്നലത്തെ ബാലൻസ് മീന് ഉണ്ടായിരുന്നെടി ഞാൻ പറഞ്ഞില്ലേ ചൂര വാങ്ങിയെന്ന് അപ്പ അതിന്റെ രാവിലെ കറിയൊക്കെ വെച്ചിട്ടാ പോയത്.
മ്മ് എനിക്ക് ചോറൊക്കെ കൊണ്ട് പോണമായിരുന്നല്ലോ?
ആഹ് ആഹ് ഇനിയിപ്പം എന്നാ നിനക്ക് ക്ലാസിനി ഉള്ളത്.
ഡീ ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം വെച്ചിട്ടല്ലേ പോന്നത്. ചൊവ്വയും, വ്യാഴവും, പക്ഷെ ഇപ്പം. ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ് തിങ്കളാഴ്ച തൊട്ട് തുടങ്ങും. തിങ്കളാഴ്ച തുടങ്ങുവ. അപ്പൊ അത് കാരണം. അന്ന് എനിക്ക് പോണം. ഫസ്റ്റ് ഇയർ വരുന്ന് ഉണ്ട് സെക്കൻഡ് ഇയർ എല്ലാരും അന്ന് ചെല്ലണം.
ഉം ഉം
ഇനി തിങ്കളും വേറൊരു ദിവസം കൂടെ പോണം.
ആഹ് ആഹ്
നിനക്ക് അവിടെ മീൻ കിട്ടിയോ? ആഹ് എഴുതാണ്ടി ഒരുപാട്ണ്ട്ടടി. കാര്യമേ പിന്നെ ഈ വർഷമാ നമുക്ക് എല്ലാം ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങുന്നത്. റാക്കുന്ന ഒരിതുണ്ട് അപ്പൊ അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര മെനക്കേടാ നമ്മള് ഒരു ദിവസം. ക്ലാസിന് ചെന്നില്ലെങ്കിൽ. ഒന്നും അറിയാൻ പറ്റത്തില്ല. അവർക്ക് അവിടെ ഇരിക്കുന്നവർക്ക് പോലും കത്തത്തില്ല അതെങ്ങനാന്ന്. അപ്പ അത് ആദ്യം തന്നെ ഇവര് മിസ്സ് പറഞ്ഞായിരുന്നു ഈ വർ വർഷം എല്ലാ ദിവസവും വരാൻ നോക്കണം കാര്യം ഇങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുംന്ന് അപ്പോ ഈ. ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങും. പിന്നെ ഡെയിലി ഒക്കെ പോകേണ്ടി വരും.
ഇമ്
ഇപ്പ ഇങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ നിക്കുവ ഇങ്ങനെ പറയുന്നുണ്ട്. മിസ് എല്ലാ ദിവസവും വാ വാ എന്ന് പിന്നെ നമ്മൾ ഇത്രയും ദൂരം ആയതുകൊണ്ട്. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. എഴുതാനുണ്ടെടി ഒരുപാടുണ്ട്. അപ്പൊ അത് കാരണമാണ് ഇവന് ഞാൻ വിചാരിച്ചത് ഈ വർഷം എന്തായാലും ടൂഷ്യൻ വെയ്ക്കാമെന്ന്. കാര്യം എന്റെതും ഇവൻ്റെതും കൂടെ കൊണ്ടു പോവാൻ പറ്റത്തില്ലല്ലോ? ഇവന് അപ്പൊ ഞാൻ എന്നട്ട് എനി എല്ലാം എഴുതണമല്ലോ എഴുതണണം എന്നുള്ള ഇത് കിടക്കുമ്പോ ഇവനെ ഇരുത്തി പഠിപ്പിക്കുമ്പോ ഞാൻ വഴക്കൊക്കെ പറയൊക്കെ ചെയ്യും.
ആഹ്
ഇവന് എഴുതാൻ മടിയൊക്കെ കാണിക്കുമ്പോഴ് എഴുതൽ പെട്ടന്ന് തീർക്കാൻ വേണ്ടീട്ടൊക്കെ ഞാൻ അടിക്കയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വർഷം എന്തെങ്കി പിന്നെ ട്യൂഷന് പോട്ടെന്നും പറഞ്ഞു പിന്നെ നമ്മുടെ തൊട്ടടുത്തൊന്നും ഇല്ല. മ്മ്
ഇന്നാണെങ്കിലേ മറ്റേ ആഹ് മറ്റേ മൂത്ത ഏട്ടന്റെറെ വീട്ടിൽന്ന് ചൂരയും ഓക്ക അത് ചൂര അച്ചാറിട്ട് കൊടുത്ത് വിടാനായിരുന്നു അപ്പൊ ഞാൻ പിന്നെ അത് വെട്ടിട്ട് അതിന്റെ തലയും ഒക്കെ എടുത്ത് മുളക്റി പോലെ വെച്ച് പിന്നെ അല്ലാതെ എന്തോ ഒരു മീൻ ചുമപ്പ് കള്ളറ് കിളിമീനല്ല വേറൊരെണ്ണം ചുമന്ന അതുപോലെ തന്നെ നല്ല ചുമപ്പ് കള്ളർ ഉണ്ണിമീൻ
ആ
തൊലി കളഞ്ഞെടുക്കുന്ന ആയൊരു ഒരു ആ മീനും ചൂടയും ഒക്കെ കിട്ടിയായിരുന്നു അപ്പൊ ഞാൻ ആ ആ മീൻ വറത്ത് ഇവർക്ക് വലിയ മീൻ വറുത്തത് വേണോന്ന് പറഞ്ഞത് കാരണം ആ മീൻ എടുത്ത് വറുത്ത് കറിയും വെച്ച് ഞാൻ പറല്ലേ പൊതിച്ചോറ് കൊടുക്കണായിരുന്നു ആഹ കൊടുത്തെട്ടില്ല അത് നാല് പൊതി കൊടുക്കണമായിരുന്നു
ഉം ഉം
അപ്പൊ പിന്നെ രാവിലെ അതൊക്കെ ചെയ്ത് മാറ്റി പിന്നെ മീൻ വെട്ടിയടുത്തൊക്കെ വന്നപ്പോ ഇച്ചിരി താമസിച് ഞാൻ തനിയ മേടിക്കുവാണെങ്കിൽ അല്ലേ വെ മേടിക്കുന്നത് ഇത് ഇങ്ങനെ കൊണ്ട വന്നത് കാരണം പാടുപെട്ട് ഞാൻ
ആ നമുക്ക് ഇത് പെട്ടെന്ന് വെട്ടാനും പറ്റത്തില്ലല്ലോ എളുപ്പത്തി ആ
ഞാനങ്ങനെ വലിയ മീന അങ്ങനെ ഞാനും വെട്ടാറില്ല
ഉം
ഇന്ന് പിന്നെ ഇരുന്ന് വെട്ടണ്ടി വന്ന് കുഴഞ് ഞാൻ ആ മീൻ വെട്ടി എടുത്ത് ഞാൻ പാറല്ല വയറുവേദനയും ബുദ്ധിമുട്ടായിട്ട് ഞാനവിടെ ഇരുന്നിരുന്നങ് കുഴഞ്ഞു
മഴയ്ക്ക് മുമ്പേ ഗീറുകയും വേണം
അ ഇന്ന് നല്ല മഴയ ആയിരുന്നു അങ്
ആഹ് ഇന്ന് തുണിയൊന്നും ഇടാനേ പറ്റില്ല ഒരു ഇല്ല ഒരുപാട് ഒരുപാട് തുണിയും കിടക്കുന്ന് കഴുകാൻ നാളേ.
ഉം ഉം
പിന്നെ നാളെ സ്കൂളിൽ പോകണ്ടല്ലോ പിള്ളാർക്ക്
ആ അതുകൊണ്ട് പിന്നരു ഇതുണ്ട്
ആ
പിന്നെ ചേട്ടനൊക്കെ വിളിച്ചോ
ആ വിളിച്ചെടി രാ ഉച്ചക്ക് ക്ക ക്കൊന്നു വിളിച്ചു ഇനിയിപ്പ പിന്നെ വന്ന കഴിഞ്ഞിട്ടൊക്കെ വിളിക്ക് രാത്രിയിലേ ഉള്ളു വിളി
ഉം ഉം
പിന്നെ ഇന്ന് വീഡിയോ കോളൊന്നും ഇല്ലായിരുന്നോ അപ്പൊ നമ്മടെ
ഉണ്ട ഗ്രൂപ്പ് ആ ഉണ്ടായിരുന്നു ഞാനും ഒരാളും കൂടെ ഉണ്ടായിരുന്നു കുറച്ചു നേരം
ആണോ മോൻ ടിവിയും കണ്ടിരിക്ക്ന്നിടി അവൻ ഇനി കുറച്ചു നേരം കണ്ടോണ്ടിരിക്കും അപ്പൊ ഞാൻ വന്നപ്പേ അത്തേക്ക് ചേട്ടൻ ആഹാരൊക്കെ കൊടുത്തിട്ടി ഇരിത്തിയിരിക്കുവായിരുന്നു പിന്നെ ഇപ്പ മേലൊക്കെ കഴുകി ആ കൊച്ചി പിന്നെ അഞ്ചേ മുക്കാലിന് വരും
ആ ആ
ഉം ഇന്നലെ വരാന്നാ പറഞ്ഞ അപ്പ ഇന്നലെ വന്നില്ല അപ്പൊ ഞാ കാര് അപ്പ ഇന്ന് ഇന്നലെ പറഞ്ഞ നാളെ എന്തെങ്കി വരമൊന്ന് അപ്പൊ ഞാ വിചാരിച്ചു ഇ ഇന്ന് ഇനി ഇങ്ങോട്ട് വന്നില്ലെന്നുണ്ടെങ്കി അങ്ങോട്ട് വിളിക്കേണ്ടാന്നന്ന് പറഞ്ഞിന്നേ ഇനിയിപ്പം ശനിയ ഞരും ഒക്കെ അല്ലേ അപ്പൊ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെച്ച് വിളിച്ചിട്ട് പറഞ് ഇന്ന് വരാമെന്നും പറഞ്ഞണ്ട് വന്നിട്ടുന്നെങ്കിൽ എങ്ങന ആയതാ ന്നൊക്കെ പറഞ്ഞു കൊടുക്കാ
ആ ആ ഒത്തിരി വിധം ഹോം വർക്ക് തരുവോ സ്കൂളിൽ നിന്ന്
ഹോം മർക്ക് കൊറേശെ ഒള്ളടി. എന്നാലും ഒരു ദിവസം ഒ ചെല ദിവസം ഇപ്പം തുടക്കവായതൊണ്ടാണോന്നറിയത്തില്ല ഇപ്പഎല്ലാം ഏഴഞ്ഞെഴഞ്ഞാ പഠി പ്പിക്കുന്ന് കൊറച്ച് കൊറചെക്കെ ഒള്ള് ഒത്തിരി ഇട്ട് ആ പഷേ കഴിഞ്ഞ വർഷൊന്നൊക്കെ പറയുമ്പോ രണ്ട് ട്ടീച്ചേഴ്സല്ലേ ഒള്ളൂ മലയാളം ഒ ട് ട്ടീച്ചറ് ബാക്കി വിഷയങ്ങളെല്ലാം ക്ലാസ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ അല്ലേ എടുത്തൊണ്ടിരുന്ന അപ്പ ഓരേ ഒരേ സബ്ജക്റ്റന് ഒരേ ഒരോ ടീച്ചറായി പ്പ വെ എല്ലാത്തിലൊന്നും ചെലപ്പോ ഒരു ഹോംവർക്ക് വിതൊക്കെ കാണും.
ആഹ്
പിനെ അവ്ടന്ന് ന്നമക്കിങ്ങനാ പറയുന്നത് ഇങ്ങനാടി ന്നമ്മള് കൂടുതലായിട്ട് ഒന്നും പഠിപ്പിക്കണ്ട അവിടന്ന് പഠിപ്പിച്ച് വിടുന്നതൊന്ന് ഫോളോപ്പ് പ്പ മാത്രം ചെയ്തു പോയാ മതിയെന്നും പറഞ്ഞൊണ്ട് അല്ല സ്പെല്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെടി ഇച്ചിരി സിലബസ് കൂടുതലാ ബാക്കി സ്കൂളിലെ വെച്ച് നോക്കുമ്പോ.
ആ
കൊറച്ചുണ്ട് ഇവർക്ക് വായിക്കാൻ വായ്ക്കാൻ മാത്രം പേർ ലെഴുതാനൊക്കെ ആണെങ്കി പോലും കൊറച്ച് കൂടുതലുണ്ട് പക്ഷെ ഇപ്പ തൊടക് ക്ക വായത് കൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഇതായില്ല.
ആഹ്
ഇച്ചിരി ചേ ഇച്ചിരി ചെ ക്കെ കയ്ഞ്ഞൊള്ള് ഇനിപ്പ ലാസ്റ്റാണ് പശേ ട്ടെക്സ്റ്റ് ഒരുപാടുണ്ട് ഈ ട്ടെക്സ്റ്റും അതു വിതു ഒക്കെ.
ആഹ് നീ വന്നിട്ട് ഫ്രഷായോ അപ്പം.
ഇല്ലടി ഞാൻ വന്നിങ്ങനെ ഇരിക്കുവ കൊറച്ച്ന്നേരവൊന്നിര്ന്നട്ട് ഇന്ന് ഇനി എണീറ്റ് കുളിക്കാന്നും പറഞ്ഞോണ്ട്.
ആയേക്കിടണ്ടേ?
ഇവിടെ ചായ ആരും കുടിക്കത്തില്ലടി ഞാനും ചേട്ടനും കുടിക്കത്തില്ല. പിനീ ചേട്ടന് വേണോന്ന് തോന്നുമ്പള് കോഫി ഉണ്ടല്ലോ മറ്റേ ബ്രൂവിന്റെ അദി ഇട്ട് കുടിക്ക അപ്പ വന്നപ്പഴ്ത്തേക്ക്‌ എനിക്കും ഇട്ട് വച്ചിരിക്കുവായിരുന്നു അങ്ങനെ കുടിച്ചിട്ടൊക്കെ ഞാൻ ഇരിക്കുന്ന് ഇവടെ.
ആഹ
അപ്പ ഞാൻ സാധാരണ എല്ലാം പോയിട്ട് വരുമ്പഴ്ത്തേക്ക് മറ്റേ രാവിലെ എല്ലാ പാത്രം ഇട്ടിട്ടാടി പോന്നത്. എല്ലാ ഡെപ്പേലാക്കിക്കൊണ്ട് പോകുന്നെല്ലാതാ ബാക്കി ജോലിയൊന്നും ചെയ്യത്തില്ലല്ലോ.
ആ ഹാ
അടുക്കളേലെ ഫുള്ള് നമ്മളെല്ല പാത്രവും ഇവന്റെ രാവിലെ കൊണ്ടുവാനുള്ള അതും ഇതും എല്ലാം അങ്ങനെ കെടക്കും. ഇന്ന് പിനെ ചേട്ടൻഉള്ളത് കൊണ്ട് പിനെ അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇട്ട് അതുകൊണ്ട് പിന്നെ ജോലിയില്ല മ. ഇത് കേറി വരുമ്പം അതും ചെയ്യേണ്ടി വരും.
ഉം ഉം ചേട്ട്നപ്പ ഈ പോണ്ടാത്ത ദിസം വീട്ട് തന്നെ കാണൊ എങ്ങോട്ടും പോവത്തില്ലേ?
പോകൊടി വൈകുന്നേരം ഒക്കെ എറങ്ങത്തൊള്ള്.
ഉം
വൈകുന്നേരം ഒക്കെ അർങ്ങുട്ടാ പിന്നിപ്പ ഇവർടെ വീട്ടിൽ ചെറിയെ അങ്ങോട്ട് പോവാന്നും പറഞ്ഞോണ്ട മ്.
അവടെ എന്തെലും വിശേഷം ഉണ്ടാ.
ഇല്ല അവടാണെങ്കി ചേട്ട്ന്റെ അമ്മയ്ക്ക് ഇങ്ങനെ സുഖവില്ലാതിരിക്കുവാടി.
ഉം
ആ അപ്പ അവ്ടെ കാണാനൊക്കായിട്ട് ഇപ്പുറത്ത് ചേട്ടന്റെ വീട്ടിന്റെ തൊട്ടിപ്പറത്തെ വീട്ട് ട്ടില്ല ഒരു കൊച്ചുണ്ട് ന്നിനക്കറിയാവൊ ന്നറിയത്തില്ല ആ പാട്ടൊക്കെ പാടുന്നതാ അവറഅമ്മ. പാട്ടു പാടാനൊക്ക പോവും. നീ പഠിച്ച സ്കൂളിൽ തന്നെ നിങ്ങളൊക്കെ പഠിച്ച സ്കൂളില്ലേ അവിടെ പഠിച്ചത അവളിപ്പ പ്രസവിച്ച് കെടക്കുവ പ്പ ഞാനുവായിട്ട് ഭയങ്കര കൂട്ടായ്രുന്നെടി. ഞാൻ പോയാര്ന്ന് ഹോസ് ഹോസ്പിറ്റലിലും പോയി പിന്നെ വീട്ടി കൊണ്ടുവന്നപ്പോഴുക്കെ പോയി. അപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന്, ഇന്നിയാൾ ഉണ്ടല്ലോ പ്പൊരുമിച്ച് അങ്ങോട്ടൊന്ന് പോവാന്നും പറഞ്ഞോണ്ടാ
ആഹ്
ആ തൊ ട്ട് ഏ ചേട്ടന്റെ വീട് നിനക്കറിയത്തില്ലേ അയ്ന്റെ തൊട്ട് തെക്ക് വശം നിക്കുന്ന വീട്..
ആഹ് ആഹ് മ്.. ആഹ്
ആ ശരിയെടിയെങ്കില് ഞാനെന്തെങ്കി പിന്നെ കുളിച്ചിട്ടൊക്കെ വിളിക്കാ നിന്നേ
ആ ആ ശരി എന്നാ ശരി.